ആഹ് ന്താടാ പണി
എന്തെക്കെ വർത്താനം
നല്ലർത്ഥനം എന്തൊക്കെ എന്റെ അർത്ഥനം
നല്ല അർഥാനം
ഉം എന്ത പണി
എന്തട്ടാ വെറുതെ ഇങ്ങനെ ഇരിക്കന്നെ ഇങ്ങനെ ഓടത്തേക്ക് ഇങ്ങനെ വിളിച്ച
ഏഹ്
ഉം ഇന്ത അന്റെ പണി
ഞാനെന്താ ഞാൻ എന്റെ കുരുമുളങ്ങിന്റെ ബിസിനസിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചത്തിരിക്കരുന്നു
ഉം അത് ആലോചിച്ചട്ടന്നെ ഉള്ളൂ
അത് നടത്തണണ്ട ഞാനിപ്പോ നാളെ പെട്ടന്നാളൊക്ക ആയിട്ട് ആദ്യമൊക്കെ തീരുൻ അ ഒരു ഇൻട്രസ്റ്റ് ഇണ്ട് പക്ഷെ
ആഹ് അത് പാടില്ല അത് മാത്രം പാടില്ല പഠിച്ചണ കാലത്ത് നമ്മൾ അങ്ങനെത്തന്നെ സ്കൂളിൽ ഇങ്ങനെ ആരിക്കുമ്പോ മോട്ടിവേഷന കിട്ടുമ്പോ പഠിച്ച ഇന്ന് പഠിച്ച നേക്കരം
ഉം
അല്ലെങ്കിൽ വേണ്ട നമ്മള് ഏതേലും റീല് ഇങ്ങനെ കാണുമ്പോ മോട്ടിവേഷൻ കിമോ
ഉം തൊടങ്ങണെന്ന് ഇങ്ങനെ നല്ല കമ്പണ്ട്
ഇനിപ്പ നാളെ തുടങ്ങാ പറയും നാളാകുമ്പോ പിന്നെ മറ്റന്നാൾ പറഞ്ഞാണ് അങ്ങനെ അങ്ങനെപ്പോ.
അതാണ് നീണ്ട് നീണ്ട് ഇങ്ങനെ പോവവാണേ
അത് പറഞ്ഞിട്ട് കാര്യല്ല. ഒരു കാര്യം നമ്മള് തീരുമാനിച്ചാ അത് കിട്ടണ വരെ നമ്മള് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോളേ അതിനൊരു ഇത് കിട്ടുള്ളൂ.
ഞാന് ഞാനിപ്പോ ഇന്നലെ ചെയ്യന്നെന്തിനാ അപ്പൊ അത് ഇനിയിപ്പം നാളെച്ച്യയതി നാളെക്കെക്കും ഇന്ന് ചെയ്യാണ കഴതിയപ്പോൾ ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ചെയ്യാ ഇങ്ങനെരു എൻ് ഇങ്ങനെ വരാം ഒരു ഇൻട്രസ്റ്റ് ചെയ്യാമന്ന വല്ല ഇൻടറസ്റ്റ ഉല്ല പക്ഷെ പാർത്തുറങ്ങേണ്ടത് അലോയ്‌ച്ചുമ്പോ ഇൻട്രസ്റ്റ് പോവാണ്
ആ അടുത്ത് കഞ്ഞിട്ടും അങ്ങനെ നോക്കിട്ട് കാര്ല്ല അനക്ക അതിൽ എന്റെ സക്സസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ജൈന്ന് ഇറങ്ങണം അല്ല ബാക്കക്ക് നിന്ന ബാക്കക്കുനിക്കൽ തന്നണ്ടാവാ
അതും ശെരിയാണ്
മ നമ്മളെ ജീവിതം മാറ്റിമറിച്ചണ കാര്യല്ലേ അപ്പൊ നമ്മള് മുന്നിട്ട് നല്ലാം ഇറങ്ങണം
ഡിമാൻഡ് ഉണ്ടല്ലേ ഇപ്പൊ നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ
പിന്നെ അ നല്ല ആണ്ടപ്പെട്ട സാധനമല്ല ആൾക്കാർക്ക്
ഡിമാൻന്റ് നല്ലോണ്ടല്ലേ
രാൾക്കാട് ചോയിച്ചു നോക്കി എല്ലാ അഡീക്കും നമ്മൾഈ ഈസ്റ്റേ ഈസ്റ്റേക്കെ ഈസ്റ്റേ കമ്പനിയില്ലേ
ആഹ്
ഉ ആ അങ്ങനത്തെവർക്കൊക്കെ അധികം പോകണ സാധനങ്ങൾ തന്നെയാണ് ഈ കുരുമുളക് റ്റവും ബന്ധപ്പെട്ട സാധനങ്ങള
കുരുമുളക് നല്ല ഇത്ണ്ടായിരുന്നു അതേപോലെ മഞ്ഞള് നല്ല അതിെന്ത കാരണം
ഉം അയ്ന് മഞ്ഞളൊക്കെ മഞ്ഞളൊക്കെ അയ്ന്പ്പം ഈ വേറെ രീതിക്കൊക്കെണ്ടാക്ക് തല വെര്ന്ണ്ട് കെമിക്കലാക്കി വെര്ന്ണ്ട് മഞ്ഞളും മൊളകൊക്കെ പോയ് കെമിക്കലായ്ട്ട്ങ്ങെനെ വെര്ന്ണ്ട്
ഊം
ഒന്നല്ലേലും ഫുഡ്ഡല്ലടാ
അതാണേ
ഭക്ഷണം പ്പോ എത്രെ പണ്ടത്തെ ഭക്ഷണാണെ ഇപ്പൊ എന്തേലും ഒക്കൊന്ന് മതി
ഞാ കുര്മാെളകിനെ ഇപ്പം ഞാൻ ഒരു ചാൻസ് കണ്ടാെള്ളു കാര്ണം അത്പ്പോ കയ്യോട്ട്ല് ഇണ്ടാക്ക്ണല്ലോ അപ്പം മിഷീന്പ്പം ഇജ് കണ്ടുട്ച്ചിട്ട്ല്ലല്ലോ
ഉം പറയാം പറ്റൂല ഈ കാലഘട്ടത്തിലിഞ്ഞ് ചെൽപ്പ അയ്നും മിഷീനാെന്നും കണ്ടുട്ച്ചായാെന്നുല്ല
അല്ലെ അപ്പക്കെക്ക്നി എന്തേലൊക്കെ
പ്പ നമ്മള് ഈ ഞം നമുക്കീ ഭൂമീൽപ്പെന്താ കിട്ടാത്തെ ഒന്നൂല്ലാ
അതോണ്ട്പ്പെന്താറ്യോ ഡിമാൻഡ് കൊറിം മിഷീൻ കണ്ടുട്ച്ചാ ഡിമാൻഡ് കൊറിം
മെഷീൻ കണ്ടുട്ച്ച പിന്നെ ആൾക്കാരെ എന്ത്പ്പാെ ഇപ്പം കണ്ടില്ലല്ലോ ആൾക്കാര്ണ്ടാക്ക്ണ ഒന്നും
അതാണേ
സമയെന്തേച്ചാ സംഭവംന്തെച്ചാ നമ്മള്ണ്ടാക്കാർഞ്ഞാല് ഇപ്പൊ ഇത്പ്പോ ഈ മാസം അവസാനം വെച്ച്ര്തിക്കോ
ഓ ഓഹോ
ഇണ്ടാവാനൊരു ടൈമ്ണ്ടാവും ചെൽപ്പോര് മാസാേ രണ്ട് മാസാെക്കെ ടൈമ്ട്ക്കും ആ പര്പാടി ഫാക്ടറീലാണെങ്കി ഒരേ രണ്ടീസം കൊണ്ടാേല് ഇണ്ടാക്കി ഒണെക്കി പൊടിച്ച് പാക്കാക്കി കൊട്ക്കും എത്രേ ഞമ്മക്ക് നഷ്ടം
അതാണെ മറ്റേ പിന്നെല്ലെ ഉപകാരംന്ന് വെച്ചാല് ഞമ്മെളെ ശരീരത്തിന് നല്ലതാണ് പിന്നെ എന്താ നാച്ചൊ നാച്ചൊർലാണ്
ഉം ഇത് നല്ലാണ് പിന്നെ കുരുമൊളക് പ്പത്രെ കേട്ല്ലെ സാനൊന്നു അല്ലല്ലോ ശരീര ത്ത്ന് നല്ലെന്നെല്ലേ
നല്ലതാണ് അതേപോലെ ഏലക്കായി നല്ലതാണ് ഏലക്കായി ബിസ്നസ്ന്
ഉം പിന്നെപ്പാ എന്തൊയ്ച്ചാല് ഇങ്ങൻത്തെ സാൻത്തിനൊക്കെ ഇപ്പം മാർക്കറ്റിങ്ങ്ണ്ട്
മാർക്കെറ്റ്ല്ലാ മാർക്കെറ്റില്ല ടൈ സാന പ്പൊ കുരുമൊളകാണ് നല്ല മാർക്കെറ്റ്ല്ലെതെ
ഉം
ഇഞ്ഞ്പ്പോ വേറെ എന്തേലും പ്പൊ ഒന്ന് ആലോയ്ച്ച് എന്തായാലും പ്പെർങ്ങാ ങ്ങെനെ കെര്ത്ണ്ട് പക്ഷെ ഒര് മടീണ്ട് അപ്പൊ എറങ്ങുമ്പോ ഒന്ന് മാത്രം ട്ക്കാല്ല കംബു അല്ല അങ്ങെനെരു സംഭവുണ്ട്
അത് നോക്കീന്ന്ട്ട് കാര്യല്ലടാ വാങ്ങെന്നെ വാണം
ഉം എന്താപ്പോ അന്റെ പരിപാടി ജ്പ്പെന്താട്ട്ണ്
ഞമ്മക്ക്പ്പോ പല പല ബിസ്നസ്സ്കുളല്ലെടാ ഒന്ന് ഒന്ന്ങ്ങനെ ത് ചെയ്യുമ്പോ ഒന്നിന് പൂതിയാവു അപ്പൊ അത്ങ്ങനെ ട്രൈ ചെയ്യും അപ്പൊ അത് സക്സസ് ആവാണെ വേറെ ചെയ്യും അങ്ങനെ ഓരോന്നങ്ങനെ ചെയ്യന്നെ
അത് നല്ല തീരുമാനമാനാ
ഉം നമ്മള് ഒരട്ടം പാളിയാ നിക്കാൻ പറ്റൂല്ലാ നമ്മളിങ്ങനെ ചെയ്യണം
പാട്ട പാട്ണർഷിപ്പ്ണ്ടാ അതോ ഒറ്റക്കോ
ഒന്നില് പാളിയാ മൂന്ന്ന്നാണ്
ഉം അല്ലാ പാർട്ട്ണർഷിപ്പ്ണ്ടോ അതൊ ഒറ്റക്കോ
പാർട്ണർഷിപ്പ് ആദ്യണ്ടായിനി പിൻ ഞമ്മളീ ഈ എല്ലാത്തീതിമാര് ആദ്യം കേറുമ്പൊരു ഇതുവാണ്ടേ കൈപുടിക്കാന് ഒരാള് പിന്നെ നമ്മള് സ്വന്തായിട്ട്ങ്ങനെ തൊടങ്ങൂലെടാ സ്വന്തം കാല്മ്മെ നിക്കണ്ടേ
പാർട്ട്ണർഷിപ്പ് ചൊറേണ് കണക്കും കാര്യങ്ങളൊക്കെ ശരിയല്ലെങ്കിൽ ഭയങ്കര കച്ചറായി
ഇത് ഞമ്മക്കൊന്ന് സെറ്റാവാൻ വാണ്ടിയാ ഒരാളൊപ്പം ചേര്ണാണ് നല്ലെ കാരണം രണ്ടാള്ണ്ടാവുമ്പൊ നമ്മക്കൊന്ന് സഹകരിച്ച് ചെയ്യാലോ ആഹ് പിന്നെ ഒറ്റക്കിങ്ങനെ തൊടങ്ങുമ്പോ നമ്മക്ക് കൊറേ കാര്യം മനസ്സാവും ചെയ്യും പിന്നെ അത് ചെയ്യാന് ഇൻറസ്റ്റും ആവും ന്നെ ഒറ്റക്കാവുമ്പോക്കെ ബിസിനസൊക്കെന്താടാ സിമ്പിളല്ലേടാ ഉം നമ്മക്ക്ങ്ങനെ ഓരോന്ന്ങ്ങനെ ആലോചിച്ച് നമ്മള് അടീല്‌പ്പോ വെറുതെരിക്കല്ലെ കാര് ചെയ്യൂലേ പണിയൊക്കെ അപ്പ ഇങ്ങനെ ഓരോന്നാലോയ്ച്ചാ അമ്മക്ക് വേറെ ഇത് തൊടങ്ങിയാലോന്നൊക്കെ
ഉം ഈ പൂ പൂള എന്താ പാട് പൂള മെച്ചണ്ടോ പൂ
പൂളക്കെന്ന് വെച്ചാല് അതൊക്കെ ഒരു ടൈമിലൊൾടാ പോവാ എല്ലാടൈമിനും പോവൂലാ ഒരു ടൈ ഒരു പീക്ക് ടൈമ്ണ്ട് അപ്പളക്കെ ആഹ് ആഹ് നേരത്ത്ക്കൊക്കെ ഇണ്ടാക്കി കൊടുത്താല്
അല്ലയാ എറച്ചിപൂളി വെച്ച് തിന്നാവു ഓർമ്മൊണ്ടോ എച്ച് നമ്മളാ കളി കണ്ടില്ലെ അർജന്റീനന്റിം എന്താ അതിന് കളിയണ്ടീനന്ന് അന്ന് എറച്ചിം പൂളിന്ന ഓർമ്മണ്ട അൻക്ക്
ആഹ് സംഭവം സംഭവം നൈസാണ് കാരണം ഇപ്പോന്നും അങ്ങൻത്തെ സാനൊന്നും ഇണ്ടാക്കൂലാ ആൾക്കാര്
ആഹ്
ഉം അതോണ്ട് സാനം കിട്ടിയാ ആൾക്കാർക്ക് വാണ്ടിയരും.
അയിന് ഞമ്മളെ നാട്ടിലേ കിട്ടാത്തുള്ളെ പൊർത്ത് ഞമ്മക്ക് ഇത് ഡിമാൻഡ് ഇണ്ടേ സാനെ. പക്ഷെ എന്താറിയോ ഞമ്മളീ ഞമ്മളെ നാട്ടിലിണ്ടാക്കിങ്ങാണ്ട് പൊർത്തു കൊടുക്കുമ്പം അത് കേടെരുന്നുള്ള പേടിയാണ്. കേട് പേടിയല്ലാ കേടെരും ഞമ്മള് എർച്ചിം പൂളിയൊക്കെ ഇണ്ടാക്കിങ്ങാണ്ട് നാട്ട്ന്ന് കൊട്ത്ത് ത്തയക്കുമ്പോ കേടരേ അവ്ടെ പോയി ലൈവ്ണ്ടാക്കി തിന്നാനെ പറ്റ്ള്ളൂ.
അതാണ് ഇപ്പ അയ്ലിള്ള പ്രശ്നം.
ഉം
കൃഷിയെ കൃഷി എറക്കല് അടിപൊളി സാനാട്ടോ കാരണം അയ്ല് ഇതൊന്നുല്ലാ ഞമ്മക്കെന്താച്ചാല് അത് നോക്കി നടത്താള്ള ഒരു പ്രശ്നൊന്നും ഇണ്ടാവാ ഈ മറ്റേ മൃഗങ്ങളില്ലെ ഈ പന്നിയൊക്കെ അത് അതൊക്കെ ഈ പൂളൊക്കെ ചെലത് തൊരക്കും.
ഉം ഉം
വായാച്ചാല് ഓലിടിച്ച് മറിച്ചിടും
അയിന് ഞമ്മക്കാ വള്ളക്കണ്ടം കെട്ടികൊട്ത്താ പോരെ ആഹ് കെട്ടി കൊട്ക്ക് വേറെന്തക്കെ പറയാ കെട്ടികൊട്ക്ക്
ചട്ടീം തലൊക്കെച്ചിട്ട് ചിത്രം വര്ച്ച്
അതും പിന്നെ എന്തൊക്കെ വാറൊന്തൊക്കെ സംഭവങ്ങള് കെട്ടിക്കൊട്
ആഹ് അതൊക്കെ സെറ്റൈയ്താ മതി
അങ്ങനെ എന്തെറ്റലൊ കാട്ടേണ്ടിവരും.
ഉം
അങ്ങനെ നോക്ക്ണിണ്ട് ഞാപ്പോ കുരുമുളക് മാത്രല്ല നാച്ചുറലായിറ്റ്. ഞമ്മളെ ശരീരത്തിന് നല്ലതായ പിന്നപ്പെന്താള്ളത്?
ഞാൻ
അപ്പ ഈ ടൈമില് കൊടുക്കാൻ പറ്റ് താത്തേ ഞമ്മക്ക് സ്ഥിരായിട്ട് ഒരു വർക്കായിട്ട് എടുക്കാന് ഇപ്പോ
സ്ഥിരായിട്ട് ഇപ്പ കയറ്റി വിടാനാണെങ്കിൽ
കുരുമൊ കുരുമൊളകൊക്കെ ഞമ്മക്ക് സ്ഥിരായിറ്റ് കയറ്റിവിടാൻ പറ്റിയ സാനാണ് എത്രേം പോവും.
ആഹ്
ഇഞ്ഞിപ്പോ ഒന്നന്നെ ഡിമാൻഡ് കൊർഞ്ഞാലും
ഞമ്മളങ്ങാണ്ട് പറയാനും പറ്റൂലേ ഏത് കാലഘട്ടത്തിലാപ്പൊ പുതിയ താമസം കണ്ട്പുട്ച്ചോ പറയാൻ പറ്റൂലല്ലോ ഇപ്പം മ്മളെന്താച്ചാലേ ഇപ്പയിന് നല്ല ഡിമാന്റിണ്ടായോണ്ട് അങ്ങനെ കയറ്റിവിടാമ്മക്ക്
ഉം
ഏഹ് ഇതന്നെ മ്മളൊരു കൊറേ ടൈം ഇട്ത്തല്ലെ കയറ്റിവിട്ണെയ്
ഉം
വെച്ചാലും കൊറെ ടൈം ആയിട്ട് ഇണ്ടായി അത് ഒണക്കി ഇപ്പം പൊട്ച്ച് പാറ്റിടണ്ടേ ഇപ്പം വേറെ ആൾക്കാർ ഇപ്പം എന്തേലൊക്കൊന്ന് കണ്ടുപിട്ച്ചാ പിന്നെ ആൾക്കാര് അയിമ്മ തൂങ്ങി.
ആഹ്
പിന്നെ അതാവുമ്പോ സുഖോല്ലേ ആൾക്കാർക്ക് ഇപ്പന്താ സാനം വേം കിട്ടിയാമതി. പൈസ എത്രായാലും ഓല് പൈസ എത്രയാലും കൊടുക്കും ഇത് ഞമ്മക്കർഞ്ഞാ ഡിമാൻഡ് കൂട്ട ഡിമാന്റ്ള്ളാണെ ഞമ്മക്ക് കൂട്ടി പറീം ചെയ്യ, അത് വാങ്ങും ചെയ്യും ആൾക്കാര്. ഓൽക്ക് ഇതിമ്മെ നല്ല ലാഭണ്ടാവും ഞമ്മക്ക്
അതെതെ ഇതിമ്മെ ഇമാർക്കറ്റിമ്മെ നല്ല ലാഭണ്ടേ മാർക്കറ്റ് നല്ല റേറ്റ് ട്ട്ണ്ട് ഇതിനെ
ഉം
ഇതിപ്പോ ചന്ത പോൽത്തെതില് പോവാച്ചാല് ഞമ്മക്ക് കൊർഞ്ഞ പൈസക്ക് എർക്കീറ്റ് കരാർ കൂടി നല്ല പൈസീം കൊട്ക്കണ്ട അങ്ങനത്തെ ഒരു സാഹചര്യായിട്ട് വര്ന്ണ്ട്
ആഹ്
അങ്ങനെ ഇതൊക്കെണ്ടതില്
ഏ ഇനി വൈകിച്ചല്ലേ ഇജ് വേഗം ചെയ്യ് ഉം പിന്നിട്ട് നിന്നാ പിന്നെ ഒന്നും ശരിയാവില്ല
ഇച്ച എന്താ വെച്ചാല് കുരുമുളക് എന്താലും ഇപ്പ ചെയ്യാൻ വേണ്ടി കരുതി അപ്പൊ അയിന്റെ ഒപ്പം കൂടി ഒന്നും കൂടി ഇപ്പൊ കുരുമുളക് എന്തായാലും ആവശ്യമുള്ള സാധനല്ലേ അപ്പൊ അങ്ങനെ ലോങ് എന്നാല അത്യാവശ്യം കുറച്ച് ലോങ് കിട്ടില്ലേ ഈ പീൽ ടൈമില് ഈ ഉപയോഗിച്ചുള്ള സാധനങ്ങളല്ലാതെ നമ്മക്കിപ്പോ നിലവിൽ കൊണ്ട നടക്കാൻ പറ്റിയപ്പോ ഒരു ഇതമാടെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ രണ്ടെണ്ണംവേണം കെടന്ന് ഒറങ്ങാൻ ലേ ലേറ്റാണ്
മൈന്റപ്പ അങ്ങനെ വര്ണ്‌ണ്ട്. ഇപ്പൊ ഏതായാലുംപ്പോ കുരുമുളകൊക്കെ എറങ്ങാണ് അയിന്റെ അപ്പം എന്തേലും നോക്കണം
കുരുമുളകും ഒന്ന് ട്രൈ ചെയ്യാ
ഉം
എന്നിട്ട് അയിന്റെ ഒപ്പം സമയത്തിനനുസരിച്ച് ചെയ്യ. നമ്മള് അത്യാരം ചെയ്യണ്ട
അതെ അതെ
ആദ്യം അതൊന്ന് ചെയ്താണ് ഇജ് ഒന്ന് ടെസ്റ്റ് ചെയ്യ അതിന്റെ റിസൾട്ടിന് അനുസരിച്ചല്ലെ നമ്മള് ബാക്കി തീരുമാനിച്ചാ അല്ലാതെ രണ്ടും മാളെ ഒന്നും ചെയ്താണ് വെർതെ പണി വാങ്ങണ്ടെന്ന് കര്തീട്ട
ഉം ഞാനെന്തായാലും നോക്കട്ടെ നോക്കീട്ട്
ഉം ഞാനും വൈകിച്ചണ്ട ജ്ജ് വേം ചെയ്യ്
ആഹ് ചെയ്യാ
ഉം കോൺഫിഡൻസ് വാണം
കോൺഫിഡൻസ്ണ്ട് ന്നാലും ചെറിയൊരു ത്ണ്ട് ഉം നോക്കട്ടെ
ഉം ഓക്കെ
ആഹ് ഞാൻ വിളിച്ചണ്ട് ട്ടോ
ഉം
ഓക്കെടാ